ഓ ആഹ്. ഹലോ ആ കേൾക്കുന്നുണ്ടോ?
കേൾക്കുന്നില്ലേ?
ആ കേൾക്കുന്നു കേൾക്കുന്നു സുഖവണോ?
ആ സുഖം.
ഉം.
ഇപ്പൊ വീട്ടിലെത്തിയുള്ളൂ പുറത്തൊക്കെ പോയിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ. കറങ്ങി വന്നേ നല്ല മഴയാണ്.
ഓ മഴയത്തും കറങ്ങാൻ പോയോ?
ഉം. കറങ്ങാൻ പോയതല്ലാ. കടയിലൊക്കെ പോയി സാധനം മേടിക്കാനുണ്ടെ വീട്ടിലെ കൊറച്ച്.
ആ വർക്കൊക്കെ കഴിഞ്ഞ് വന്നതേ ഒ ള്ളൂല്ലേ, വന്നിട്ട് സാധനം മേടിക്കാൻ പോയി.
ങേ.
ജോലിക്കൊക്കെ പോയിട്ട് വന്നിട്ട് സാധനം മേടിക്കാൻ പോയോ അതോ പഠിക്കുന്ന ആളാണോ?
അല്ലല്ല, അല്ല. ഞാൻ ജോലിക്ക് പോണാ.
ആണോ.
ആഹ്.
രാത്രി ഫുഡൊക്കെ കഴിച്ചോ?
ഫുഡ് കഴിച്ചില്ല കഴിക്കണം ഫുഡ് കഴിക്കുന്ന സമയവുന്നെ ഉള്ളൂ. വിടെ ഫുഡ്കഴികണെങ്കി പത്ത് മണി പത്തരയ്ക്കാവും. കഴി കഴിക്കണെങ്കി.
ഉറങ്ങുന്നതോ?
ആഹ് ഫുഡ് കഴിച്ച് അപ്പത്തന്നെ കെടന്ന് ഉറങ്ങും പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോത്തേക്കും.
വന്നിട്ടെങ്കില് ഫോണില്ങ്ങനെ തോണ്ടി കുത്തിരിക്കും.
ആ. അതെന്നെ, ഫോണാണ് ഉം. നമ്മളൊക്കെ നേരത്തെ ഫുഡ് കഴിക്കും.
ആ
ഉം. ഞങ്ങളൊക്കെ ഏഴരയാവുമ്പോ കഴിക്കും.
മ്മള് പിന്നെ പണ്ടേ അങ്ങനെ ശീലിച്ചു പോയി.
ഉം രാത്രിയിലെ ഫുഡ് നേരത്തെേ കഴിക്കണോന്നാണ് ഡോക്ടർമാര് പറയുന്നെ. ഉം, ഉം. നമ്മളും പണ്ടൊക്കെ എട്ടരയൊക്കെ ആയിട്ടായിരുന്നു കഴിക്കുന്നത് പിന്നെ, ഇപ്പൊ നേരത്തെ ഫുഡ് കഴിക്കും. ഉം. ഇന്ന് പകലൊക്കെ മഴയിണ്ടാരുന്ന്, ഇപ്പൊ മഴയില്ല.
ആ ഇവിടെ പകലില്ലായിരുന്ന- ങ്ങനെ. വൈകുന്നേരം തൊട്ടാണ് നല്ല മഴ. ഒരഞ്ച് മണിയൊക്കെ കഴിഞ്ഞപ്പൊ തൊട്ടങ്ങനെ തൊട
ഉം. നമുക്ക്, നമുക്ക് ഇപ്പം മഴയൊന്നുംല്ലാതെ തൂങ്ങി നിക്ക്‌ന്ന്.
ആ ആ
നിങ്ങക്ക് മഴയത്ത് ബുദ്ധിമുട്ടൊന്നും ഉള്ള സ്ഥലല്ലല്ലെ?
ഇല്ലല്ല, അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ഇണ്ടായിട്ടില്ല.
ആ നമുക്കും കൊഴപ്പൊന്നുമില്ലാത്ത ഏ രിയാണ്. മഴയത്ത് പ്രശ്നൊന്നുല്ല. ഉം, ഉം പ്രശ്നങ്ങളാണ്. ആന്ന് നമുക്കറിയാം
അര ഒരര മുക്കാ മണിക്കൂർ പോയി കഴിഞ്ഞാൽള്ള ഒരു സ്ഥലം ണ്ടായിരുന്നു, പേപ്പറിലൊക്കെ ണ്ടായിരുന്നു ഉരുൾപൊട്ടി
ഓ കഴിഞ്ഞ വർഷമൊക്കെ. ആ, ആ. ആ അവിടെ. നിങ്ങളുടെ ആ ഡിസ്ട്രിക്റ്റില ആ ആരുന്നല്ലേ?
ആ കോഴിക്കോട് ഭാഗത്തായിരുന്ന്.
ആ ഹാ അയ്യോന്തോ എത്ര ആൾക്കാര് മരിച്ചിരുന്ന
പേ
ഉം. ഓർക്കുമ്പോ തന്നെ നമുക്ക് പേടിയാ, ഇങ്ങനെ മഴയും ങ്ങനെ
ആഹ് ഒന്നാമത്തെ അവിടെ മലയോര സ്ഥല, മലയാണ് കൂടുതല് മരങ്ങ ങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടെ വയനാട് പോലത്തെ ഒരു സ്ഥലമാണ്.
ആ എന്നിട്ട വിടെ, ആ ഭാഗത്തൊക്കെ ആൾക്കാരൊക്കെ ഒരുപാട് താമസിക്കുന്ന ഏരിയാണോ?
ആ ആൾക്കാരൊക്കെ അത്യാവശ്യണ്ട്, കൊഴപ്പല്ലാതെണ്ട്‌ തോ വലിയ ടൗൺ ഒന്നൊല്ല. മല മല ഏരിയതായത് കൊണ്ടേ കടകളൊക്കെ, വീടുകളൊക്കെ- ണ്ട്. ത്തിരി. മലേന്റെ മുകളൊക്കെ ഇഷ്ടം പോലെ വീടുകള്
ഉം എല്ലാം പാവപ്പെട്ടവരു ആയിരിക്കും. പാവങ്ങള്, പെട്ടെന്ന് അവർക്കെ വീട് മാറിപ്പോകാനോ അങ്ങനൊന്നും ഉള്ള ഒരു സാഹചര്യം ഉള്ളവരല്ലല്ല.
ആ ആ അതെ, പിന്നെ കൊറെ പേരൊക്കെ ആ വീട് മാറി പോയായിരുന്ന് അവിട്ന്നന്നെ. ഇപ്പൊ സ്കൂളിലേക്കും അങ്ങനെള്ള സ്ഥലങ്ങളിലേക്കൊക്കെ
ആ പോയത്, ഗവൺമെന്റ് മുന്നറിയിപ്പ് കൊടുക്കത്തില്ലേ ആ ഹാ ഹാ
എന്നാൽ നമുക്ക് വരാനുള്ളത് വരും അങ്ങനെല്ലേ? ഹ്
അത്അങ്ങനൊന്നുഅല്ല. നമ്മള് സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ട. മുൻകരുതല്എടുത്താ കൊറേക്കെ മാറും, ഗവൺമെന്റ് അ അയ്നൊക്കെ ഉള്ള ഓരോ സംവിധാനം ഉണ്ടല്ലേ അത് മഴ പണ്ടൊക്കെ ആണെ ഈ ചുഴലി കൊടുങ്കാറ്റൊക്കെ വന്നാ നമ്മള് അറിയത്തു പോലുല്ലായിരുന്നു ഇപ്പ അതൊക്കെ കറ പറയത്തില്ലേ
ആ ഇപ്പ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എല്ലാ സംവിധാനങ്ങളും ഉം എല്ലാ സംവിധാനവും
ആഹ് ചുഴലി കൊടുംങ്കാറ്റ് വരും ഇല്ല ഇന്ന റൂട്ടിലൂടെ ആയിരിക്കും വരുന്ന ആ ഭാഗത്തുള്ള എല്ലാരും ഒഴിപ്പിക്കണം എന്ന് പറയല്ലോ നമ്മുടെ നാട്ടിൽ അത്രയും പ്രശ്ന ആന്ധ്രയിലൊക്കെ എന്നും കേൾക്കുന്നില്ലേ എല്ലാ വർഷവും കേൾക്കത്തില്ലെ വെള്ളപ്പൊക്കം വെള്ള
കഴിഞ്ഞ ദിവസാണെന്ന് തോന്നുന്നു ഫിലിപ്പൻ ഫിലിപ്പൈൻ ആ ഫിലിപ്പൈൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഭൂചലനമൊക്കെ ഉണ്ടായി
ആ ഭൂചലനം ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ റീല് കാണുന്നുണ്ട് ഓരോന്നിങ്ങനെ തകർത്ത് വീഴുന്നതൊക്കെ
ആഹ് അതീ ഫിലിപ്പിയനില് ആ തീർച്ചയായും കേരളത്തില് വല്ല്യെ പ്രകൃതി ദുരന്തങ്ങളൊന്നും അധികം ഏറ്റിട്ടില്ലല്ലോ തമിഴ്നാട് തമിഴ്നാട്ടിൽ പിന്നെ മഴ ഇല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ വെള്ളപ്പൊക്കവാണ്
ആഹ് അതെ
അത് നമ്മുടെ നാടിന്റെ പ്രത്യേകതയാണ് നമ്മുക്ക് ഏറ്റവും ഇറക്കവും അങ്ങനെയല്ലേ ആ വെള്ളം ഒഴുകിയങ്ങ് അറബികടലിൽ ചെല്ലും തമിഴ്നാടൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം നിരപ്പായ സ്ഥലമാ ഒരു മഴ പെയ്താൽ മതി മൊത്തം റോഡും മൊത്തം വെള്ളമാവും
ആഹ് അതെ
മഴ പെയ്ത് കഴിഞ്ഞാ നമ്മള് തമിഴ്നാട്ടിൽ കൊറച്ച് നാള് താമസിച്ചിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം ഉം മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാ വെള്ളത്തിലാവും സിറ്റി മൊത്തം വെള്ളത്തിലാവും മഴ ആ നമുക്ക് അങ്ങനുള്ള പ്രശ്നവൊന്നും ഇല്ലല്ലോ
പക്ഷെ എന്റെ വീടിന്റെ താഴത്ത് കായലും തോടും ഒക്കെയുണ്ട് ആ വല്ല്യ ബുദ്ധിമുട്ടൊന്നുമില്ല തോടും റോഡുമേലൊക്കെ വെള്ളം കേറിയാലും വീട്ടിലേക്കൊന്നും അങ്ങനെ വരുവൊന്നുമില്ല അങ്ങനത്തെ ഒരു കുറച്ചൊരു പൊങ്ങിയ സ്ഥലത്താണ്
ആ ആ ആ അപ്പ നമുക്കേ താമസിക്കാനൊക്കെ ന നല്ല ക്ലൈമറ്റ് ആയിരിക്കുംല്ലോ വയലും തോടും ഒക്കെ ഒണ്ടെങ്കിൽ
ഉം കൊറച്ച് ഉള്ളിലോട്ടാണ് നാട് ടൗൺ ഏരിയ ഒന്നും അല്ല ഇവിടുന്ന് ഒരു അരമണിക്കൂ പോകണം ടൗണിലേക്ക്‌ പോകണങ്കിൽ പിന്നെ അടുത്ത് ചെറിയ ചെറിയ നമ്മുക്ക് വീട്ട- വിട്ടാ ആവിശങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ ഒരാ- കടകളില്ല മുന്നിത്തെ ഓ അല്ലാതെ എങ്ങനെ ഡ്രസ്സും കാര്യങ്ങളും- എന്തൊക്കെ വേണെങ്കിൽ കൊറച്ച് പോണം
സ്കൂള് ഈ സ്കൂളും ഹോസ് സ്കൂളും ഹോസ്റ്ററ്റലിലോക്കെ ഓഹ് ദൂരം പ ണ്ട്
വലിയ ദൂരം ഒന്നുംയില്ല ഒരു പതിനഞ്ച് മിനിറ്റ് അത്രള്ളൂ
ഓഹ് ഓഹ് എല്ലാടോം ആ മിക്ക എല്ലാ എല്ലാ ജില്ലയിലും പ്രൈമറി ഹെൽത്ത് സെന്ററും അങ്ങനെയ
ആഹ് ഇണ്ട് ഇണ്ട് ആ പിന്നെ ആര്യവേദക്ക ഇണ്ട് അവിടെ ഹെൽത്ത് സെന്റർ ഇണ്ട് ഇവിടെ അടുത്ത് തന്നെ വീട്ടന്റെ അടുത്തന്നെ ഹെത്ത് സെൻറ്റർ
ആ ഇപ്പോഴത്തെ ഹെൽത്ത് സെന്ററിലൊക്കെ എല്ലാ മരുന്നുകളും ഒണ്ട്
ആഹ് ഒണ്ട് ഒണ്ട് ഫ്രീ ആയിട്ട് കിട്ടും ഫ്രീ ആയിട്ട് കിട്ടുന്ന എന്താ അന്ത ഒരു പേര് ഡിസ്പെൻസറി അതെ അങ്ങനെ എന്തോ
അത് മരുന്ന് കൊടുക്കുന്നത് അല്ലാതെ പ്രൈമറി ഹെൽത്ത് സെന്ററിലൊക്ക ആണെങ്കിൽ എല്ലാ ആ ഏത് അസുഖത്തിനും ട്രീറ്റ്മെൻറ് ഉണ്ട് ഇപ്പം ആഹാ ഹ ഉണ്ട് പണ്ടൊക്കെ ചെന്നാല സെന്ററിലെക്കെ ചെന്നാ ഡോക്ടർ ഒണ്ടെങ്കി ഒണ്ട് ഇല്ലെങ്കിൽ ഇല്ല ഒണ്ടേ തന്നെ മ- ചെന്ന് കഴിഞ്ഞാൽ കുറിച്ചിഞ് തരും അതുകൊണ്ട് വെളിയിൽ പോയി വെടിക്കണം അതൊണ്ട് അ- അതുകൊണ്ട് അങ്ങനെ ആരും പോകത്തില്ല ഇപ്പം പോയാല ഡോക്ടറും കാണും പിന്നെ എല്ലാ മരുന്ന് ഇവിടുന്ന് കിട്ടേ ചെയ്യും ആ എല്ലാം ദേവസും ആഹ ഒരുതുക എല്ലാം കാണുകയും ചെയ്യും എല്ലാത്തിനും ലാബ് ആയാലും എക്സ്റേ ആയാലും എന്തായാലും- എല്ലാ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതുകൊണ്ട്പ്പോ ആൾക്കാർ ഒരുപാട് പേര് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോവും പണ്ടൊക്കെ എങ്ങനെ ഇപ്പോന്ന പൂർവ്വ പോയാലും അസുഗം മാറാതില്ല ന്നാ ചിന്ത ആയിരുന്ന് നമ്മള നൊക്കെ പനിയൊക്കെ വന്നല് അത്യാവശ്യം എന്താക്കും വന്നാലും ഗവൺമെന്റ് ആശ്യത്തിരിലോ ട്ടാ പോകന്നത്
ഇപ്പൊ ചെില ആളുകൾക്കണ്ട് വല്യ പൈസ ഉള്ള ടീമക്കെ അങ്ങനൊന്നും പോവില്ല ഗവൺമെന്റ് ഹോസ്പിറ്റലൊന്നും അല്ലാത്തെ പ്രൈവറ്റില പോകൂ
ആ അല്ല പൈസ ഉള്ള ആൾക്കാരും ഇപ്പം ഗ ഗവണ്മെന്റി പോന്ന വരണ്ട അത് പൈ ആ അല്ല അല്ല അതല്ല പൈസ ഇല്ലാത്ത ആൾക്കാരാ എന്റെ അറിവിൽ കൂടുതലും പ്രൈവറ്റ് ആശുപത്രിയിലോട്ട് പോകന്നാത് ഫ്രീ ആയിട്ട് കിട്ടുമ്പോ അത് കൊള്ളാ തില്ല ഗവൺമെന്റ് ശത്തുള്ള മരം തന്ന ആ ആ അതെഅതെ ചിന്തിക്കുന്നവരൂണ്ട് പിന്നെ വേറെന്താ ഇല്ലാത വിശേഷങ്ങളൊക്കെ നാപ്പ ഉത്സവങ്ങളൊക്കെ കഴിഞ്ഞോ
ആ ഉത്സവങ്ങളൊക്കെ കഴിഞ്ഞില്ലേ ഇനിയിപ്പോ ഉത്സവമൊക്കെ ആയി വരുന്നുള്ളു
അല്ല ഇനിയിപ്പോ ഇനിയിപ്പോ ഓണ ഇനിയിപ്പോ ഓണത്തിനൊക്കെ ഉള്ള തയ്യാറെടുപ്പല്ലേ
ആ ആ ഇനിപോണം വിഷു കഴിഞ്ഞ് ഓണമായി ഓണം കഴിഞ്ഞാൽ പിന്നെ ഉത്സവയി
ആ ഓണം കഴിഞ്ഞിട്ടാാണ് ഉത്സവം ഇനിപ്പോ ഇപ്പൊ ന്നാ ജൂലൈ കഴിഞ്ഞ് ആഗസ്റ്റ് അവസാനമാണ് ഈ വർഷം ഒരുത്സ വല്ലോഓണം
ല്ല സെപ്റ്റംബറില ആ മാസക്കേ
ആഹ ഈ മാസത്തിനല്ലേ ഓണം വരുന്നത് അന്നേരം മിക്കവാറും ആഗസ്റ്റ് അവസാനം ഇല്ല സെപ്റ്റംബറാ
ഉ ഓണൊക്കെ എത്ര പെട്ടെന്നണല്ലേ കൊല്ലങ്ങളൊക്കെ പോകുന്നത്
ആ അതെതെ കഴിഞ്ഞ വർഷം തോന്ന കഴിഞ്ഞ വർഷം തോണ കൊണ്ട് കഴിഞ്ഞതുപോലെ തോന്നുന്നു ആ നമ്മ കഴിഞ്ഞ വർഷ തോഓണ കഴിഞ്ഞിട്ട് ഒരു വർഷം ആവാൻ പോുന്നില്ലേ അത്രേന്നും തോന്നുന്നില്ല ഈടുത്തത്ത് കഴിഞ്ഞതും
ഞാൻ പറഞ്ഞത് പെട്ടെന്നാണ് വർഷങ്ങളൊക്കെ ങ്ങനെ പോ
നമുക്കന്ന് നമ്മുടെ അന്നറെ തറവാടാണ് അതുകൊണ്ട് എല്ലരും ഇര് ബന്ധുക്കള്-
ആ എന്റെ വീടും തറ ഞാനും തറവാട്ടിലാണ പണ്ടത്തെ വീടാണ് ഓട്
ആ ഓ പഴയ വീടന്നോ ഓ നമ്മുടെ പഴയ വീടന്നോ അല്ല അല്ല അല്ല അത്ര വല്യ പുതിയ വീടൊന്നും അല്ല തറവാട് എന്ന് പറഞ്ഞ അവരുടെ കുടുംബമാണ് അങ്ങനെ എല്ലാരും വരും ഓണത്തിന് അത് ആ വാർത്ത ഇട പഴക്കമുള്ള വീടാ
ആ എന്റെ വീട് കുറച്ച് പഴക്കണ്ട് പത്ത് അൻപത് വർഷത്തിന് മേല്
ആ നമുക്ക് അത്ര അത്ര അത്രയൊന്നും ഇല്ല നമ്മുടെ ഒരു ഹസ്ബൻഡിന്റെ ഒക്കെ ചെറുതലുള്ള വീടാ പിന്നെത് പുതി ആ മെയിന്റയിൻസ്റ്റ് ചെയ്തൊക്കെ എടുത്തത്രേ ഉള്ളൂ അല്ലാതെ പുതിയ വീടൊന്നും വെച്ച അല്ല
ഇപ്പൊക്കെ വെ ഉണ്ടാക്കണെങ്കിലൊക്കെ ആവൂല ഡെയിലി ജോലിക്ക് പോ സമ്പാദിക്കാനാവില്ല
ആ ആഹ് ഇപ്പത്തെ ജോലി കൂലിയും എല്ലേ ഭയങ്കരമല്ലേ. സാധന ത്തിന്റെ വിലയും എല്ലാം കൂടെ നോക്കുമ്പോം പാടാണ്. മ്മ് സാധാരണ ഒരു കുടുംബത്തിന് കഴിയണെ തന്നെ. എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലല്ലേ ഇപ്പൊ.
അതെ ഇപ്പൊ എല്ലാ സാധനത്തിനും വില കൂടീലെ ഇപ്പൊ ഈ യുദ്ധത്തിന് ശേഷം ഒരുവിധം എല്ലാ സാധനത്തിനും വില കൂടി.
ഉം ശരി ഞാൻ വിളിക്കാ ഏ ഓക്കെ.
ഓക്കെ.